ആ അതെ കേക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഓ പിന്നെന്ത് ആ ശരി ശരി ചേച്ചി പിന്നെ എന്തോ ഉണ്ട് ആല്ലാതെ വിശേഷങ്ങള്
ആ വിശേഷങ്ങള് എല്ലാം നല്ല വിശേഷങ്ങള് ആഹാര ഓക്കെ കഴിച്ച് ആ യാത്രയൊക്കെ പോവാറുണ്ട് യാത്ര പോവാറുണ്ട് ഞങ്ങള് എല്ലാരും കൂടി ഇപ്പ ഇവിടെ ഞങ്ങളെ വീടിന്റെ അടുത്ത് ഏകദേശം ഒര് പത്തുപതിനഞ്ച് കിലോമീറ്ററിന് അപ്പുറത്ത് കണ്ടൽക്കാടുകളൊക്കെ കാണാൻ വേണ്ടിയെ വള്ളത്തിലുള്ളൊരു യാത്ര
ഓ ഞാനും അത് റീൽസിലൊക്കെ കേട്ടിട്ടുണ്ട് ആ ഇപ്പളാത് ആയി ഇപ്പൊ ഈ അടുത്ത സമയത്ത് തുടങ്ങിയതല്ലിയോ ഇത് പണ്ടേ ഉള്ളൂ ഇപ്പഴല്ലേ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത്
ആ ആ ആല്ല് ഞങ്ങള് പോയി ട്ടന്നെ രണ്ട് ഓ ഒരു കൊല്ലം വരായി മോന്റെ ഒരു കൂട്ടുകാരനാരുന്നു ആ എന്നാ ഇതിന്റെ നടത്തിപ്പുകാരേ അവരൊന്നിച്ച് കോളേജി പഠിച്ചതാ അങ്ങനെ അവര് എന്നും വിളിക്കും എന്നും ഇവിടെ അവൻ വരുമ്പം ആന്നെ വിളിക്കും ഇങ്ങനെ അങ്ങനെ ഞങ്ങളി ഇവിടെ എല്ലാരു കൂടെ ഒള്ളപ്പോ ഒരു ദിവസം ഞങ്ങളങ്ങനെ പോയി
ബോട്ടിങ്ങും ഒക്കെ ഉണ്ടല്ലേ
ബോട്ടിങ്ങില്ല വലിയ വള്ളത്തില് വള്ളം ഊന്നി പോകുന്നത് ബോട്ടിങ്ങ് നമ്മള് അങ്ങ് ആന്നെ ഇവിടെ ദൂര സ്ഥലത്ത് പോവ്വല്ലോ
ആഹ് ആഹ്
ആഹ് അതിലും പോയിട്ടുണ്ട് പക്ഷെ ഈ അടുത്ത് ഈ വള്ളം ഊന്നി പോവും പിന്നെ എന്താ കയാക്കിങ്ങും
ആഹ് ഓ ഓ ഓ
ആഹ് അങ്ങനെയെന്നുള്ളൂ കൊറെ ഏരിയയുണ്ട് പക്ഷേ പിന്നെ നമുക്ക് പേടിയാവത്തേള്ളൂ നമ്മൾക്കെ പേടിച്ചു പേടിച്ചിരിക്കത്തേയുള്ളൂ ഈ വള്ള ഊന്നി പോയിയല്ലേ നമ്മളെ കൂടെ പിള്ളേരുള്ളയല്ലേ
ആം ആഹ് അങ്ങനൊരു പേടി വരും നമ്മക്ക്
ഇയ്യോ മറ്റേ ബോ ട്ടിന്റെ ആണെങ്കിലേ പുള്ളേർ കെടന്ന് പിള്ളേരെല്ലാരും കെടന്ന് കൂവി വിളിക്കുകയും ഓടിയൊക്കെ ചെയ്യും കേട്ടാ ഈ ഊ വള്ളം ഊന്നി പോകുമ്പോ നമ്മളു വിചാരിക്കും ഓഹോ ഈ പുള്ളാര് ഈ പുള്ളാര് ഒരു സൈഡിലോട്ട് എങ്ങാനും പോവ്വോ ഈ വെള്ളം ഊന്നുന്നാള് വഴക്ക് പറയുന്നു പക്ഷെ ഇവര് കേ
അവരത് അവരത് ആസ്വദിക്കുവാ ചേച്ചി അവരത് ആസ്വദിക്കുവാ
ആഹ് സൂപ്പറായിരുന്നത് ഈ കണ്ടൽക്കാടുകളിങ്ങനെ വളഞ്ഞ് എന്തുവോരു തുരങ്കം പോലെ
ഓ ആഹ് ആഹ് തുരങ്കത്തി കൂടെ പോണ
ആഹ് തുരങ്കത്തിലുക്കൂടെയൊക്കെ പോകുമ്പോഴൊക്കെ പക്ഷെ കാണാനും കേക്കാനും പിന്നെ മറ്റുള്ള ഈ കയാക്കിങ്ങാരങ്ങ് ഇഷ്ടമാതിരിയാ
ആഹ് അതന്റെ ആ ആങ്ങളെയൊക്കെ ആഹ് ആങ്ങളെയും ഭാര്യയൊക്കെ പോയിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ
ആഹ് ആഹ് ആഹ് ഹാ അല്ല ബോട്ടിങ്ങിന് പോയിട്ടുണ്ട് ബോട്ടിൽ കേറുന്നത് രാവിലെ കേറിയ വൈ അവിടെല്ലാം ആഹ് അത് അവിടെ ഫുഡ് എല്ലാം കഴു സീ ഫുഡ്ക്കെ കഴിച്ചു അത്പക്ഷെ നമുക്ക് അത്ര പേടിയവത്തില്ല.
ആ ആഹ് ആഹ്
അത് ഈ ഇടയ്ക്ക് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലേ മുകളിലത്തേ - - എത്ര രൂപയും താഴത്തേലക്ക് ഇത്ര രൂപ നൂറ് പേര് പോന്ന പോട്ടാ എന്നൊക്കെ ഈ ഇടക്ക് പത്രത്തിലുണ്ടായിന്ന്
ആണല്ലേ നമ്മളരിക്കും മൺോ മൺറോത്തിടുത്ത് പോയത് നമ്മളരിക്കും ആ് മണ്ഡോത്തിൽ തമ്മളിങ്ങനെ പോയരുന്നു അത് അതും ഇതുപോലെ നമ്മള് ചെന്ന ഉച്ചക്ക് പോയിട്ട് ഈ സന്ധ്യയപ്പോഴാ ബോട്ടിങ്ങിലൂടെ പോയത് രാത് അത്രയും പകലൂടാക്കീയിരുന്ന സമയത്ത് ഇതുപോലെ
ആഹ ആഹ ആഹ ഞങ്ങന്ന് ഈ മണ്ടപത്തൂർ പോണത് രാവിലെ പോയി രാവിലെ പോയി ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങളതായിരുന്നു ഉച്ചക്ക് ഏ ഉച്ചക്ക് അങ്ങ് ഏതാ ന്റെ പേരൊക്കെ ഞാനങ് മറന്ന് പോയി അവിടെ ചെന്ന് കയറി അവിടുന്ന് പിന്നെ ഈ സീ ഫുഡൊക്കെ കഴിച്ച് പിന്നെ തിരിച്ച് ഇനി വൈകുന്നേരം വന്ന് ഒരു ദിവസത്തെ ട്രിപ്പാാണ് അതിന് അവരൊരു എമൗണ്ട് പറയാ ആ് മണ്ടോ ദുരത്ത് മൊത്തം ചുറ്റി കറങ്ങി ആ എന്നിട്ട് ആ ഒരു ദിവസത്തെ ട്രിപ്പിന് ഇത്ര രൂപ എന്നുണ്ട് എ ഒരു ബോട്ട് ഇത്രയും സർവീസ് നമ്മുടെ ഫാമിലി മൊത്തവും കൂടെ തന്നെ ഒരു ഫാമിലി മൊ മൊത്തവും കൂടെ ഒരു ട്രിപ്പിനുണ്ടായിരുന്നു
ഉണ്ടായിരുന്നു ആ ശരിയാണ് ആ
എല്ലാരും കൂടെ തന്നെ ഒരു ട്രിപ്പ് അന്നരം ആ എല്ലാരും കൂടെ ഒക്കെ പോയി ആ അങ്ങനാ സൂപ്പർ ആയിരുന്നു ഉം ഉം
മക്കളും കൊച്ചുമക്കളും എല്ലാരും ഇണ്ടാവുമ്പോ അത് ഒര് രസമാണ്.
ഇവിടുന്ന് പോകുന്നെ അങ്ങനെ പോത്തള്ളൂ ഇവിടുന്ന് അങ്ങ് മൂകാംമ്പികേ പോയതും മൂകാംമ്പികേ പോയതും എല്ലാം ഏഹ് ഇവരെല്ലാവരും കൂടെ ലീവ് ഏഹ് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പഴത്തേക്കൊക്കെ പോവ ത്തൊള്ളു എല്ലാരും കൂടെ ട്രെയിൻ ബുക്ക് ആഹ് ട്രെയിനി പോകും അത് മുകാ മ്പികയും സൂപ്പറാ എന്നിട്ട് അവിടുന്ന് കുടജാദ്രി പോയി
ആണോ ആഹ് ട്രെ അത് ചേച്ചിയൊക്കെ കൊണ്ടോ പറ്റിയാ അത്രയും യാത്രയൊക്കെ ചെയ്യാ
പറ്റിയെന്ന് സൂപ്പറായിട്ടും അങ്ങ് കേറാൻ പറ്റിയില്ല ഇ ഈ ഒരു കൊച്ചു പെണ്ണ് ഞങ്ങളെ കൂടെ വന്നിട്ട് ഇതൊരുമാതിരി പെരളി കാണിച്ച്. ഉം ഇത് ഈ കൊച്ച് കുടജാദ്രി പേടിച്ചൊന്നും അല്ല ഇതിന് ഒരു പേ ഇല്ല ഇത് ഒറ്റക്ക് കേറി പോയിയാ ഞങ്ങക്ക് കൂടെ ടെപ്പോന്ന ഞങ്ങക്ക് പേടി എന്ന് വെച്ചാ കാലാ കയ്യോ തെറ്റിയാ താഴെ മഞ്ഞ് കാരണം താഴെ എവിടാ ചെന്ന് വീഴുന്നേന്ന് പോലും അറിയാ അങ്ങനെ ഇതിനേം കൊണ്ട് ആഹ് ഇതിനേം കൊണ്ട് തിരിച്ച് ഏകദേശവും അങ്ങ് കേറി വടി ഇടിച്ച് വടിയൊക്കെണ്ട് എല്ലാരും അങ്ങനാ വടിയെ ഇടിച്ചിടിച്ചേ.
ഓഹ് അല്ല അത് ഒരു കൊറ കൊറച്ച് ഭാഗം വരെങ്ങാണ്ടല്ലേ വണ്ടി ചെല്ലൂ അങ്ങനല്ലേ.
ഓഹ് താഴെ ഒര് അമ്പലവൊണ്ട് അവിടം വരെ ചെല്ലും പിന്നെ ഈ ഏഹ് ന്നെ ഈ സ്വാമികൾക്ക് ജ്ഞാനോദയം കിട്ടിയ സ്ഥലം ഒണ്ടല്ലോ? അവിടാണ് വണ്ടി ചെല്ലാത്തത്.
ഓഹ് ഓഹ്
അവിടെ അത് അത് നമ്മള് മല കേറി മല കേറി കേറി കേറി കേറി അമ്മക്ക് കേറി പോവാന്ന് ഞാൻ കേറി ഞാൻ കേറി വി ഞങ്ങളെ കൂട് വന്ന് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഈ കൊച്ചുങ്ങൾ കെടന്ന് വെപ്രാളം കാണിച്ച് ആ പെണ്ണ് നമ്മളെ കൈയിടെ കൂടെ നിക്കത്തതു ഇല്ലാ കേട്ടാ നമ്മള് കൈ പിടിച്ചാലേ ക അ അത് തന്നെ പോണം എനിക്കാണെങ്കിൽ ആ അയ്യോ തിരിച്ചെറങ്ങി ഞങ്ങള് പിന്നെ ഞങ്ങൾ തിരിച്ചെറങ്ങി ഞങ്ങളെ കൂടെ ആമ്പ്ള്ളേരൊക്കെ കേറി ഞങ്ങള് ആ കൊച്ചിനെ കൊണ്ട് തിരിച്ചെറങ്ങി
ഓ കൊച്ചിനെ നമ്മക്ക് കൊറച്ച് പേടിയല്ലേ നമ്മക്ക് ആഹ്
പിന്നെ ഈ കൊച്ച് ച്ചിൻ്റെ കയ്യോ കാലോ ശ് ശകലം വഴിയേ ഒള്ള് ഓ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒന്ന് വഴി അപ്പറം ഇപ്പറം കാട് കയറി ആഹ് കാട് കേറി കെടക്കല്ലേ അങ്ങ്
ആഹ് ആഹ് ആഹ്
പക്ഷെ അവിടെ ചെന്ന് അത് താഴെ ഒരമ്പലം ഉണ്ട് ദേവി ആദ്യം ഇരുന്നതും പിന്നെ ഈ മ് ശങ്കരാ ആചാര്യ സ്വാമിടെ ആഹ് സ്വാമി പോകുമ്പഴ് കേരളത്തി ദർശനം കിട്ട് കിട്ടുവെന്നും പറഞ്ഞോണ്ടല്ലേ എങ്ങാണ്ട് അങ്ങനെയൊക്കെ ഒരു കഥ പറയുവൽ
കഥയൊണ്ടല്ലേ ഓഹ് അത് അങ്ങനെയന്നും അറിയത്തില്ല ചേച്ചി എനിക്ക് ആഹ്
ആഹ് അങ്ങനെ പോവും ഈ ദേവിയെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഈ സ് ശങ്കരാചാര്യര് പോന്നത് പോകുമ്പഴ് ത്തേക്കു ആഹ് എന്നാ തിരിഞ്ഞു നോക്കരുതെന്ന് പറയും കാ ആഹ് അയാള് ശങ്കരാചാര്യര് മുമ്പേ പോന്നു ദേവി പെറക്കയാ
പെറകെ പോ
ൻ്റെ ആഹ് സൗണ്ട് ഉണ്ട് കാര ചിലമ്പിന്റെയെ സൗണ്ടു ഒണ്ട് ആ സൗണ്ട് കേട്ട് കേട്ട് കൊറേ അന്നേരം ദേവി അ ആഹ് ആദ്യമേ മുന്നറിയിപ്പ് കൊടുക്കും ഇതിനാത്ത് ഏഹ് കേറരുത് അല്ല തിരിഞ്ഞു നോക്ക്
തിരിഞ്ഞു നോക്കരുതെന്ന് ആഹ് ആഹ് ആ
തിരിഞ്ഞു നോക്കരുതെന്നറിഞ് ആഹ് തിരിഞ്ഞ് നോക്കരുതെന്ന് പറയുമ്പോ അങ്ങനെ അദ്ദേഹം കൂടുതൽ അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോ കാൽചെലമ്പില്ല
ആന്നരം തിരിഞ്ഞു നോക്കി
ആ അങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പം പിന്നെ ദേവി അവിടുന്ന് ഇങ്ങോട്ട് വന്നില്ല കേരളത്തിലോട്ട് വന്നില്ല പിന്നെ ഈ കേരളത്തിലുള്ളോര് അങ്ങോട്ട് ചെല്ലിയ കേരള ആഹ് അങ്ങോട്ട് ചെല്ലിയാ പിന്നെ ഈ അദ്ദേഹത്തിന്റെ അപേക്ഷ പ്രകാരം നമ്മളിവടെ ചോറ്റാനിക്കര ചോറ്റാനിക്കരയാണ് ആ അവിടെ അവിടത്തേക്ക് പക്ഷെ സ്ഥിരം അങ്ങാണ് പക്ഷെ
ആ എന്റെ മാമൻ ഭയങ്കര ആരാധകനാ എല്ലാ വർഷവും പോവും അവിടെ പണ്ട്തൊട്ടേ പോവാറുണ്ട് അമ്മയുടെ ഫാമിലി ള്ളത് ഒരുപാട് പേരും അങ്ങനെ പോയിട്ടുണ്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കുഞ് നാള് തൊട്ടേ കേട്ടിട്ടുണ്ട് പക്ഷെ പോയിട്ടില്ല
കുടജാതിരി പോവാൻ നമ്മള് ട്രെയിനി നിന്ന് ഇറങ്ങിട്ട് പിന്നെ ബസിന് പോണം
ആഹ് എന്നിട്ട ചേട്ടനോട്‌ ആ ഞാൻങ്ങനെ ഹസ്ബൻറിനോട് പറയുമ്പം പറയും പോയി ആ മല കേറി ഉപ്പാട് വരും
അവിടെ പോവരുത് അവിടെ പിള്ളരുമായിട്ട് പോകരുത് അവിടെ പുള്ളരുമായിട്ട് ഒരിക്കെ പോയി ഞാൻ മല ഇപ്പോ പോയ ഞാ കഴിഞ്ഞ വർഷം പോയായിരുന്നു ഏപ്രില് വെക്കേഷൻ പോയായിരുന്ന് അതിന്റെ അങ്ങേ വർഷവും പോയായിരുന്നു
ആഹ് ഈ നാട്ടി
അതന്ന് പറഞ്ഞാലേ ഈ മല കയറാനും കത്തില്ല പിന്നെന്ന് പറഞ്ഞാല് ഈ പിന്നെ മൂകാംബികേന്ന് അങ്ങോട്ട് ജീപ്പിലേ പോവാൻ പറ്റൂ
ആ അതാ ഹസ്ബൻറും പറയുന്നത് മൂകാംമ്പികേന്ന് അങ്ങോട്ട്
ഇപ്പൊന്ന് പറഞ്ഞാ കൊറേ ദൂരം അങ്ങ് ചെന്ന് ഈ വന അതിർത്തിൽ കേറുമ്പോൾ നമ്മള് പോ ആരൊക്കെ പോന്ന അവിടെ വണ്ടി അവിടെ നിർത്തിയിട്ട് നമ്മളെ എല്ലാ ആധാർ കാർഡും ഉമ് എല്ലാ ഡീറ്റൈലും അവിടെ കൊടുക്കണം പ്ലാസ്റ്റിക്ക് എല്ലാം അവിടെ അന്നേരം തന്നെ നമ്മൾ വിചാ ഇതിന്റെ മുമ്പി എന്തുവാരിക്കും എന്തുവായിരിക്കുന്ന് അമ്മക്കൊള്ള ഒരു പേടി വരും കേട്ടാ അന്നേരം എന്തുവാ ഈ ജീപി പിന്നെ പോന്നെന്ന് പറഞ്ഞാൽ ഈ കുന്നിടിച്ചിട്ടേക്കുമ്പോൾ ഒള്ള മണ്ണും വഴിയൊക്കെ സി ഒണ്ടല്ലോ അതീ കൂടെ ഈ അല്ലാതെ റോഡില്ല അതിൽ കൂടെ ഇത് അടഞ്ഞു പിടിച്ച് അതാ യെസ്സ് ആ യെസ്സ് വളവാ എല്ലാം എല്ലാം യെസ് എല്ലാ യേസു വളവാ ആ യെസു വളവിന്റെ താഴോട്ട് നോക്കിയാല്ല് നമ്മുക്ക് ഒന്നും മഞ്ഞെമഞ്ഞ്ഇങ്ങനെ മൂടിക്കിടക്കുകാ താഴോട്ടുനോക്കിയാ ഇത് വലിച്ച് ഇങ്ങനെ അവരിങ്ങനെ ഈസി ആയിട്ട് വണ്ടി എടുക്കുമ്പോ നമ്മളറിയും ഓ നമ്മൾ താഴെ പോയന്ന് ഞാ അവര് പറഞ്ഞ്തരില്ല ക്കാര് അന്നേരം ഞാൻ പറഞ്ഞു ഇപ്രാവിശ്യം പോയപ്പോ എന്റെ അടുത്ത് അവൻ മോൻ ചോദിച്ചു വരുന്നോ അമ്മ പോന്നാന്ന് ഞാൻ പറഞ്ഞു ഓ എന്റെ പൊന്നു ഇവടെ വച്ചേ ഞാൻ പറഞ്ഞ് ഞാൻ പോത്തില്ല എന്നുപറഞ്ഞു ഉമ് ഞാൻ പോത്തില്ല എന്നു പറഞ്ഞു ആഹ് പിന്നെ ഈ ഹെയർ പിൻ വഴ വളവാണെങ്കിൽ എന്റെ മരുമോനാണെങ്കിൽ ശർദിച്ച് ശർദിച്ച് ശർദിച്ച് ദിച്ച് ഉപ്പാട് വന്നു അത് അവർക്ക് ഈ ഹെയർ പിൻ വളവ് അവന് പിടിച്ചില്ലത് ഓ അവൻ കുഴഞ്ഞു പോയി
കാര്യം പറയുമ്പോഴേ പറയും നിന്നെ നിങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല അത്രയും ഛർദ്ദിച്ചൂപ്പാട് വരുമെന്ന് പറ റയും ഇവിടെ പറയൂന്നൂ ആഹ് ഹ്
പക്ഷെ മൂകാംമ്പികം വരെ പോയിട്ട് നമുക്ക് തിരി ച്ചു വരാം മൂകാംമ്പിയെ ആഹ് അഹ്
സ്റ്റേ ഒരു ദിവസം
ആഹ് ആന്നാന്ന് ആന്ന് ഒരു ദിവസം സ്റ്റേ ആവും തലേന്ന് പോയി ഇപ്പം രണ്ടു ദിവസം സ്റ്റേ ആയി
ആണല്ലേ
ആഹ് ഇപ്പം പോയി അന്ന് പിന്നെ രാത്രി അവിടെ ചെന്ന് രാത്രി ചെന്നപ്പോ തന്നെ അമ്പലം അട ച്ചിട്ടില്ലായിരുന്നു അന്നേരം അവിടെ അന്ന് സ്റ്റേ ചെയ്ത് ഉവ്വാ ഉവ്വാ ശെരി ശെരി